ഹലോ ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോളൂ.
ആഹ് ഓക്കെ ഓക്കെ. സുഖായിട്ട് പോണു ഓൺലൈ നിങ്ങക്ക് ഓൺലൈൻ ബിസിനസിനൊക്കെ താല്പര്യമുള്ള ആളാ?
അതെ അതെ അതെ ഓൺലൈൻ ബിസിനസ്സ് എനിിക്കിഷ്ടാണ്. അത് നമുക്ക് എങ്ങനെയാ അതിനൊരു വരുമാനം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നെ ഓൺലൈൻ ബിസിനസീന്ന്
ഓൺലൈൻ ഞാന് ഞാനിപ്പോ ഒരു നാല് വർഷത്തോളം ഓൺലൈൻ ചെയ്ത് ഞാന് എന്റെ കല്യാണം കഴിഞ്ഞ് എന്ന് വച്ചാല് ഞാന് പ്ലസ് ടൂ പഠിക്കുന്ന എക്സാം കഴിഞ്ഞ ഉടനെഎന്റെ കല്യാ കഴിഞ്ഞതാ സത്യം പറഞ്ഞാല് ആ ഒരു ടൈം എന്ന് പറ്ഞ്ഞാ പതിനേഴാമത്തെ വയസില് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടർന്ന് തന്നെ പഠിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു പക്ഷെ എന്റെ ഫാമിലി ഹസ്ബന്റ് ഫാമിലി എന്ന് പറഞ്ഞാ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാ ണ് അവര് അപ്പൊ അവര് ക്ക് ഇങ്ങനെ നമ്മള് പഠിക്കാൻ പോവു തിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എനി ക്ക് അത് ഭയങ്കര ഒരു പ്രയാസമായിട്ട് ഞാന് ഹസ്ബന്റിന്റെ അടുത്ത് പറഞ്ഞു ഇ ന്ക്ക് എന്തെങ്കിലും പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കായിരുന്നു പക്ഷെ ഹസ്ബന്റ് പറഞ്ഞു ഉമ്മിം ഉപ്പിം ഒന്നും താൽ പര്യല്ലല്ലോ എന്നുള്ള രീതിക്ക് അങ്ങനൊക്കെ ആയിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു വാശി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അങ്ങനെ ആയിരിക്കയാണ് ഞാനൊ രു നവാവിൻ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം കയറിയിട്ട് വർക്ക് ചെയ്യുന്നത് ഓൺലൈനില് അപ്പോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞീന് എനിക്കെന്തെങ്കിലും ജോലി തരണം അങ്ങനെന്ന് പറഞ്ഞിട്ട് ഏതായാലും അവിടെ അപ്പൊ കൊറോണ ടൈം ആയിരുന്നു കൊറോണ ടൈം ആയതോണ്ട് അവിടെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനേക്ക് എല്ലാവരും മാറുന്നൊരു ടൈമേ ന്നല്ലോ അതെ അന്നേരാണ് ഞൻ അവ്ടെ കേറീക്ക് ആ. ആ അതെ അതെ അവിടുന്ന് ലീഡർഷിപ്പൊക്കെ കിട്ടി ട്ടി എനിക്ക് നന്നായിട്ട് വർക്കെയ്തു അവർ പറയുന്ന വർക്കൊക്കെ ചെയ്തു. അങ്ങനെ ഒരു വൺ മന്തോണ്ടെന്നെ എനിക്ക് ക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ പറ്റിയവിടെ. അപ്പൊ ഞാന് എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടുന്ന ആയിര ത്തി സംതിങ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്നൂറ് അങ്ങനെന്തോ സാലറി എനിക്ക് കിട്ടുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തെയ്തു അതിൽ ഒരു പിന്നെ ആയിരം രൂപ ഞാൻ എനിക്ക് അതി തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റയ്യാൻ മീൻസ് ഇൻക്ക് പഠിക്കാൻ വേണ്ടീട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, അങ്ങനോരോ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ അതിന്ന്ചെയ്തു പിന്നെ എനി പിന്നെ പിന്നെ അയ്തന്നെ ഓരോ കോഴ്സരും, അങ്ങനെ ഇരിക്കാണ് ഒരു മാനേജ്മെന്റ് കോസയ്‌ല് വരുന്നത്. അപ്പൊ ഞാനെന്ത്യ്തു ഒരു ടെൻ തൗസൻ്റാണയ്ന് ക്യാശ് വരുന്നത്. അപ്പോ ഞാ എൻ്റെടുത്തുള്ള ക്യാശടച്ച് കൊറച്ചിച്ചെ കൊറച്ചീച്ചടച്ച് ആ ഒരു കോഴ്സ് പൂർത്തിയാ ക്കി അവര്ന്റർവ്യു ചെയ്ത്. ഇന്റർവ്യൂ ചെയ്ത് ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയ അഞ്ചാള് ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിഞ്ഞു. അപ്പൊ ഇനിക്ക് മാനേജർ പോസിഷൻ തന്നു. അതായത് രണ്ട് കോഴ്സുകളെ മാനേജെയ്യുന്നെ ട്ടു മേനേജറായിരുന്നു ഞാന്. അതില് എനിക്ക് പിന്നെ തിരിഞോ ക്കേണ്ടിന്നില്ല പതിനായിരം രൂപ സാലറി കട്ടി. എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോ എ പ്പ് അതെരെ ഞാൻ ഹസ്ബൻ്റിനോടൊക്കെ സൈലന്റ് ആക്കി വെച്ചിരുന്നു. അതായത് സ് ഇത്ര സാലറീന്നൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലെ ഹസ്ബൻഡും ഉമ്മ ഉപ്പെ ആരു അറയിണ്ടായിരുന്നില്ല. ഞാൻ നൈസായിട്ട് റൂമ് ക്കോയി ഞാ ജോലിയൊക്ക കഴിഞ്ഞ് പോവും. ഞാൻ ചെയ്യും, പിന്നെ ഇത്രേ സാലറി കെട്ടി പ്പോ ഞൻ ഹസ്ൻ്റിനോട് പറഞ് പിന്നെ ഹസ്ബനൻ്റ്ന് മസ്സിലായി ഇവള് വീ ലിരുന്നിട്ടെന്തെങ്കിലൊക്കെ അങ്ങെനെ പിന്നെ ഞൻ ഡിപ്ലോമ കൗൺസിലിങ്ങ് സൈക്കോളജി ചെയ്തു. ആ എന്റെ കേശോണ്ട് പഠിച്ചു. പിന്നെ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് റ്റ് ഡിഗ്രി ചെയ്യണമെന്നാഗ്രഹ ണ്ടായിരുന്നു, അങ്ങനെ ഡിഗ്രി ഞാന് ചെയ്തു അതും എന്റെ കോശോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ത് ഇന്ന് ഇ ഇതിന്നന്നെ ക്യാഷ് ഏൺ ചെയ്തു, ഒരു ലാപ്പ് വാങ്ങി, ഒരു ഫോൺ ഇതൊ ക്കെ ഞാൻ ഓൺലൈനോണാ ഞാൻ ഓൺലൈനോണ്ടാണ് നേടിയത്. കാരണം എന്താച്ചാല് ഓൺലൈൻ എന്നെ സ അ മൊ ത്തം ഞാൻ പുറത്തക്ക് പൊതുവേ ഞാൻ പുറത്തങ്ങനെ പോവാറില്ല. എനിക്കൊട്ടു ഒരു ഐഡില്ല. നമ്മള് വീ, ട്ടുത്തെ വണ്ടി ഉണ്ടായതോണ്ട് ഡൈവറെ കൂടെ പോകുന്നു വരുന്നു, എനിക്കങ്ങനെ ഒരു ബസ്സിന്റെ ബോർഡ് നോക്കലുമുന്നേ അതായത് ഒറ്റക്ക് യാത്ര ചെയ്തിട്ടേ ഇല്ലേ ഞാൻ്റെ കല്യണ കഴിഞ്ഞേൻ്റേഷം. ആ അപ്പൊ ഇതവുമ്പോ പിന്നെ ആരും ആരും നമ്മോട് ചോദ്യം ചെയ്യാനില്ലല്ലോ? കാരണം മക്കളെ നോക്കുന്നുണ്ട് വീട്ടില് നോക്കുന്നുണ്ട്. ഒരു ടൈം ഞാനിപ്പൊരു അഞ്ചേ മുക്കാലൊക്കാകുമ്പോ ഞാൻ ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്നത് അഞ്ചേ മുക്കാലക്കാകുമ്പോ കിച്ചണ് റങ്ങും എന്നിട്ടൊരു മാക്സിമം ഒര് ഒൻപത് മണിന്റെ ഉള്ളിൽ എന്റെ എല്ലാ ആ ടൈമിൽ ഞാൻ ഫോൺ സൈലൻ്റാക്കി വെക്കും. ആരെന്നെ വിളിച്ചാലും ഫോണ് കിട്ടാൻ ചാൻസില്ല കാരണം ഞാ ല ഫോണിൽ നോക്കിരിക്കൂല്ല ഇല്ല അപ്പൊ ഞാനെൻ യും എന്റെ ജോലികൾക്ക് ഇപ്പം മോളൊരുമ്പഴേക്ക് എന്റെ കംപ്ലീറ്റ് റ്റ് ജോ ലിം കഴിച്ചിട്ട് മറ്റെ രണ്ട് കുട്ടികള് സ്കൂൾക്ക് മദ്രസൊക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. മ റ്റേ രണ്ടാളും അപ്പൊ അവരെ ഇൻക്ക് നോക്കിക്കാല്ലല്ലോ, പ്പൊ ഞാൻ എല്ലാ പണിം കഴിഞ്ഞി ച്ചൊരു പത്ത് മണിയാവുമ്പോ ഞാന്റെ വർക്കിലേക്ക് കേറും. പിന്നെ ഒരു പന്ത്രണ്ടര വരെ ഞാൻ വർക്കിലായിരിക്കും. വർക്കിലായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഇവർ ഉച്ചക്ക് ഫുഡ്ഡിനുള്ളതൊക്കെ പ്രിപ്പയർ ആവാനൊക്കെണ്ടാവും. അത് അപ്പൊ വീട്ടുകാർക്കു പ്രശ്നല്ല.
ഇല്ല എപ്പളും ആള് വീട്ടിലൂണ്ട്, ആ ഫുഡ്ഡെല്ലാം ഉം.
ആ ഫുഡ്ഡെല്ല ഞാൻ തന്നെണ് പ്രിപ്പയറെയ്യുന്നതും എന്തുണ്ടെങ്കിലും ഉണ്ട ക്കും ചെയ്യും ന്നവർക്ക് ആ കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോ പിന്നവർക്ക് പ്രശ്നണ്ടാവൂല്ലല്ലോ. ഇത് നമ്മള് പൊറത്തോവാന്ന് വെച്ചാല് പൊറത്തു പോയി ഇപ്പ് ഇവരെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ, നമ്മളും ടയേഡായിരിക്കും തിരിച്ചു വരുബഴേക്ക് പിന്നെ പ്പി ഈ ടെൻ തൗസൻറ് സാലറിട്ടിയാലും നമ്മൾ ബസിന്റെ ക്യാഷ് ഇതൊക്കെ നമുക്ക് നോക്കണല്ലോ അവിടെ. ഇതാവുമ്പോ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ എനിക്ക് ഓൺലൈനോടാണ് താല്പര്യം പക്ഷെ ഞാനങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പക്ഷ എൻ്റെ മോളെ പ്രെഗ്ൻറ് ആവണെന്ന് മുന്നേ ഞാൻ അയിൽന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. എന്തെന്ന് ച്ചാൽ അവര് ഓഫ് ലൈനിൽ നിർബന്ധമാക്കി. അതായത് മാനേജേഴ്സ് എല്ലാ മാസവും ഓഫ്‌ലൈൻ പോയിട്ട്. അറ്റൻഡ് ചെയ്യണം. അതും മൂന്ന് നാലരക്കൊക്കെ ഇവിന്ന് പോണം ആ ഒരു തവണ ആദ്യം ആക്കിന്ന് പിന്നെ ഒരു മാസത്തില് മൂന്ന് തവണ ആക്കി. പക്ഷെ വീട്ടുആർക് സമ്മതംല്ലാതോണ്ട് നിക്ക് പോവാൻ പറ്റൂല്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാനത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അങ്ങനെ വേണ്ടന്ന് വെച്ച്. ഇപ്പോ ഞാൻ വേറൊരു ഇതില് കേറിയിട്ടുണ്ട് ഒരു വർക്കിന് കയറിയിണ്ട് അത് ന്നു വെച്ചാല്. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഒക്കെ.
ആ ആഹാ ആ
ഒരു കമ്പനിയാണ് അത് അത് ന്നു വെച്ചാല് അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അതിൽ നമ്മള് നമുക്ക് ബേസിക് സാലറി എട്ട് രുപ. തരാന്ന് സർ പറഞ്ഞിട്ടുണ്ട്. വർക്ക് അടുത്ത മാസം തൊട്ട് സ്റ്റാർട്ട് ആവുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോയി ഒരു ഓഫ്‌ലൈൻ മീറ്റിംഗ് മാത്രേള്ളൂ. അത് ഇപ്പോ ഒരു മീറ്റിങ്ങ്നി വരുന്നുണ്ട്. ഈ മു മുപ്പതാംതി ഷൊർണൂർ വച്ചിട്ട്. അതിന് അറ്റൻഡ് ചെയ്യുന്നോർക്ക് അത് നമുക്ക് ജോലിപ്പോ ഇങ്ങൾക്കും. വേണെങ്കി ജോലിക്ക് കയറാം. ആർക്കും കയറാം പക്ഷെ ഇനി ഇനി വരുന്ന ആളുകൾക്ക്. അതായത് മുപ്പാന്തിന് ശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്. ആയിരം രൂപ ഫീസ് അടച്ചിട്ടേ കേയറാൻ പറ്റുള്ളൂ. ഇപ്പത്തെ ലാസ്റ്റ് ഇവിടെ എല്ലാം ഒറ് ഒരുപാട് പേരുണ്ട്തില്. ഇപ്പൊ കേറീട്ട് നമുക്ക് ബേസിക് സാലറി എട്ട് രൂപേള്ളൂ. നക്ക് ജോലി തന്നെ ആളുകളെ കൊണ്ട് പർച്ചേസ് ചെയ്യി യാതൊരു നിർബന്ധവും ഇല്ല ഇവിടെ ഇവിടെന്ന് പറഞ്ഞാല് നമ്മള് എന്താച്ചാല് നമ്മള് കസ്റ്റമർ കെയർായിട്ട് ക അതായത് ഇങ്ങനെ ഒരു ആപ്പ്ണ്ട് ന്നും. ഈ ആപ്പിന്റെ ഫ്യു ഫ്യൂച്ചേഴ്സ് പറഞ്ഞു കൊടുക്ക. പ്പ ഞാൻ ഞങ്ങളോട് വിളിച്ചിട്ട് പറയാണ്. ഇങ്ങനെ ഒരു ആപ്പ്ണ്ട്. പിന്നെ ഇങ്ങള് ഇതിലൊന്ന് ങ്ങള്ക്ക് പററു വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഫ്രീ വൗച്ചറും കാര്യങ്ങളും ഒകെണ്ട്. ലക്കി ഡ്രോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട്. നോക്കിഓക്കൂ ട്ടോ മാംന്ന് പറഞ്ഞാല്. നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തൽ പിനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോക്കും. താല്പര്യമില്ലെങ്കിൽ ചെയ്യും വേണ്ട. ത അഥവാ നിങ്ങള് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങള് ചെയ്യുന്നതിന്റെ ടെൻ പെർസെൻറേജ് എനിക്കുള്ളതാണ്
ഓ ഹോ ഹോ
ചെയ്താൽ എനിക്ക് ഈയൊരു എട്ടായിരം രൂപ. മാ സാർ തരുന്ന എട്ടായിരത്തിൻ്റെ പുറമെ എനിക്കുള്ള സാലറിയാണ്. ആ ഇൻസെൻ്റീവ് ആണത്. അങ്ങനെ ഒരു സംഭവം ഇപ്പോ അവിടെണ്ട്. അപ്പ ഞാനിപ്പ തിന്റെ ഒരു ഫ്രണ്ട്ണ് ഇതിൽ ആഡാക്കിയത്. ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. അതിൻ്റെ ലോഞ്ചിങ് അടുത്തമസാണെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത മാസം കണ്ട് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ണ്ട്. അപ്പൊ അവര്ക്ക്ള്ള ഒരു ഷൊർണൂർ മീറ്റിങ്ണ്ട്. സ്റ്റാഫിനുള്ള. അപ്പൊ ഞമ്മക്ക് കോയിക്കോട് വെച്ചിട്ടായിരുന്ന് മീറ്റിങ്. അത് ഞങ്ങള് പോയപിന്നെ ഷൊർണൂർ ക്ക് പോവണ്ട ആവശ്യല്ല പോയാ മതി അതെ അപ്പൊ ഇനിപ്പോ ലാസ് മീറ്റിംഗ്ള്ളേ ഷൊർണൂർ ആണ് അവിടേക്കാണിപ്പോ സ്റ്റാഫിനെ ക്ഷണിക്കാനൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കാണ് ഇപ്പൊ ഒരു നൂറാൾക്കാര്. നൂ ഞങ്ങളുടെ ഭാഗത്തുന്നെന്നെ നൂറാൾക്കാര് ഇപ്പോത്തില്ണ്ട്. നമുക്ക് ആളുകളെ അതിലേക്ക് ജോയിൻ ചെ ചെയ്യിപികണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കമ്മീഷനും. കാര്യങ്ങളൊന്നും ഇല്ല. അവർക്കൊരു വർക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ കിട്ടും. പിന്നെ അവര് വർക്ക് ചെയ്താ നമുക്കൊരു ഇൻസെന്റീവ് ഉണ്ടാവും. അത്രോള്ളു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇനിപ്പോ
എണ്ണായിരം വെച്ച് മാസം രൂപയുണ്ടാവും.
അതെ അതെ അതെ അതെ എട്ടായിരം നമുക്ക് മാസത്തില് കിട്ടുവല്ലോ അതും നമ്മള സംബന്ധിച്ച് ഓൺലൈനിൽ ഇരിക്കുമ്പോ നമുക്ക് നല്ലൊരിതല്ലേ അപ്പൊ ഓൺൈന്ന് പറഞ്ഞ നമുക്ക് ഇല്ലൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളതുപോലെ എന്തെങ്കിലും ഓൺലൈൻ ചെയ്യലുണ്ടോ?
ഞാനിതെവരെ അങ്ങനോന്നും ചെയ്ത്ട്ടില്ല
ആണോ ഇപ്പൊ ന് നിലവിലെന്താ വർക്കെയ്യ്ണെ
ഞാൻ നമുക്കൊരു ഓഫീസിൽ പോവായിരുന്നു ഓഫ്‌ലൈന ഓഫ്‌ലൈൻ ആണ് ഹൗസ് വൈഫ് ആണ്.
ഓഫ്‌ലൈൻ ആയിട്ട് പോയി ജോലി ചെയ്യുവാ.
ആഹ് അപ്പൊ ഇങ്ങക്ക് അറിയാലോ അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ പറയാതെ തന്നെ അറിയൂലേ ഇങ്ങളെ കുട്ട്യാളെ നോക്കണം ഇങ്ങൾക്കൊരു ചെലപ്പോ ഇങ്ങളിനിന്ന് മാത്രയി ക്ക്‌രു ഫ്രീണ്ടാവും അല്ലെ
അതെ ഇന്നാണ് ഫ്രീ ഉള്ളത്.
ആഹ് ഇത്പ്പോ നമ്മളെന്താന്ന് വെച്ചാല് നമ്മളിപ്പോരു ഫഗ്‌ഷനോ കാര്യങ്ങളൊക്കെണ്ടെങ്കിൽ നേരത്തെ സാറിനട്ത്ത് പറയണം ഇന്നിക്കൊരു ഫംഗഷന്ണ്ടപ്പോ ഇന്ക്ക് അവൈലബിളായിട്ട് ഇരിക്കാൻ പറ്റ് ത്തില്ല ഞാന് ഇതിന്റെ കാര്യങ്ങളൊക്കെ നാളെ ചെയ്തോളാന്ന് പറഞ്ഞാലും സേറ് ഓക്കെണാ ഓ ഓക്കെ ഓക്കേന്ന് പറയും അപ്പൊ പിന്നെ പിന്നെ ന ആഹ് ഓക്കെ ഓക്കേന്ന് പറ അങ്ങനത്തെ പ്രശ്നം ഒന്നുമല്ലപ്പൊ എന്റെ ഒരു ആഹ് എന്റെ ആഹ് എളാമ്മ ഉണ്ട് എളാമ്മ ഓൺലൈനിൽ ബിസിനസ്സ് ഇപ്പ തുടങ്ങിയതാണ് അവര് ഈ കുടുംബശ്രീന്റെ ഭാഗത്ത് നിന്ന് പിന്നെയാണ് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ലൈസൻസ് ഒക്കെ എടുത്തെന്നു പറഞ്ഞു ഫുഡ്‌ ആണ് അവരു വേണപ്പം എന്റടുത്തു എപ്പഴും പറയും നീ ഫുഡിന് ഇന്റെരെസ് ആളല്ല എങ്ങന എന്തെങ്കും നോക്ക എന്ന് ഞാൻ പറഞ്ഞു ഞാ നോക്ക ഇപ്പോയേതായാലും നോക്കൂല്ല കാരണം കുട്ടീെറ്റ ആയതുകൊണ്ട് ഇന്ക്ക് പറ്റത്തില്ല പക്ഷെ കൊറച്ച് കഴിഞ്ഞാ ഞാൻ നോക്കും എന്ന് പറഞ്ഞിട്ട്ണ്ട് അപ്പോ ഇന്നോട് പറഞ്ഞിട്ട് പിന്നെ ഞാന് വേണ്ട ഹെൽപ് ഒക്കെ ചെയ്തണ് കാരണം അവരിപ്പോ ഒരു ദിവസം അവര് ഞാൻ അവരടുത്ത് ചോദിച്ച ചെന്നപ്പോ അവര് പറയാണ് അവരെ എക്സ്പെൻസീവ് അവരേ കാര്യങ്ങളൊക്കെ അവര്ട്ത്തിട്ട് ചെലവുകളോക്കെട്ത്തിട്ട് അവര്ക്ക് ഒരു മാസത്തിൽ അവര് ര രണ്ട ആൾക്കാര പണിക്ക് വെച്ചണ് അപ്പൊ എളാമാക്കും എളാമാന്റെ കൂടെ ഉള്ള രണ്ടു പേരക്കും ഒരുക് മുപ്പത്തയ്യായിരം വീതം ഒരു മാസത്തില് അവർക്ക്ണ്ടാക്കുന്നുണ്ടെന്ന്. ഫുഡും വന്ന് അപ്പങ്ങെ നോക്കി അവര് അവര് ബിരിയാണി മന്തി ആ ബിരിയാണി മന്തി നെയ്ച്ചോറ് പിന്നെ അത് ആ അതെ അതെ അതെ അതെ അതെ
വീട്ട് തന്നെ ഉണ്ടാക്കിട്ട് ഓഡറ്നന്സരിച്ച് കൊണ്ടേ കൊടുക്കും
ആ അതെ അതെ ഓർഡർ അനുസരിച്ച് ആ വണ്ടി ഒരു വണ്ടി ഏൽപ്പിച്ചിട്ടിരിക്കയാണ്. അപ്പൊ ആ വണ്ടി വന്നിട്ട് കൊണ്ടുപോകും അവര് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ട എത്തിച്ചു കൊടുക്കും അപ്പോ ഇവര് നമ്മെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് അയ്യോ ഇളമാക്ക് ഇഷ്ട ഇളമാക്ക് ഇഷ്ടമുള്ള ജോലിയാണത്. അതെ അതെ അതെ വീട്ടിൽ ഇരുന്നാൽമതി പിന്നെ ഇതെങ്ങനെയാണ് ടേസ്റ്റ്ള്ള ഫു ഫുഡമ്മൾ ഉണ്ടാക്കണം ക്വാളിറ്റി ഫുഡ് ഉണ്ടാക്കണം അതി ഇമ്പോർട്ടന്റ് ആണ്.
അതെ
അതാവുമ്പളല്ലേ ആള്കള് നമ്മള് ഇപ്പോ നിങ്ങക്ക് ഞാനൊരു ഫുഡ് തന്നാല് അത് ഇഷ്ട്ടായി കഴിഞ്ഞാലല്ലേ ഇങ്ങള് പിന്നീട് വാങ്ങോള്ളു അങ്ങനെ അതെ അങ്ങനെ വാങ്ങീട്ട് അങ്ങനെ വാങ്ങീയിട്ടാണ് അവര് വീണ്ടും വീണ്ടും അവർക്ക് ഓർഡർ കിട്ടി ഇപ്പോ ഈ ഓണം ഓണൊക്കെ ആയിട്ട് സദ്യന്റെ ഓർഡർ കിട്ടീട്ട് അവര് പറഞ്ഞഞ് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയായിരുന്ന
ആഹ് ഹഹ് ഹഹ്
ട്ടിട്ട് ഇഷ്ടംപോലെ ഓർഡറും കാര്യങ്ങളും കുടുംബശ്രീന്റെ ഭാഗത്ത് നിന്ന്ന്ന എത്ര ഓർഡറ
ആ ഓണോക്കെ ആവുമ്പത്തേനും നല്ലൊരു ഇതായിട്ടാ വര്ന്നേ ഇനിയിപ്പം എല്ലായിടത്തും സെലിബ്രേഷനും കാര്യങ്ങളും അല്ലേ ഓണാവുമ്പത്തേനും
അതെ അതെ അതാണ് ഓൺലൈനാവുമ്പോ അങ്ങനോരു ഇതുണ്ട്
ഉം പിന്നെ ഇപ്പോ പണ്ടത്തെ പോലെല്ല എല്ലാ ഓഫീസിലു ഒര് ബർത്ത് ഒരു ബർത്ത്ഡേ ഒരു ബെർത്ത്ഡേ എന്തെങ്കിലും വന്ന അപ്പ തന്നെ ഒരു കുഴിമന്തി എന്തെങ്കിലും ഒരു ഓ അന്നത്തെ ദിവസം ഫുഡ് പുറത്തുന്നായി.
അതെ അതെ അതന്നെ അത് കേക്ക് ഒക്കെ അങ്ങനെത്തന്നെയല്ല പല്ലത്തിനും കേക്ക് അല്ലേ
കേക്ക് എല്ലാത്തിനും കേക്ക് മൊത്തത്തിൽ ആഘോഷയി
ആഘോഷമായി അതെ അതെ അതുകൊണ്ട് നല്ലൊരു ലാഭമുള്ള പണി തന്നെയാണ് വീട്ടിലിരുന്നാലും മതി